ഹലോ.
കേകാമോ?
ഹലോ കേ
ഹലോ കേക്കുന്നില്ല?
ആ കേക്കുന്നുണ്ട് എനിക്ക് കേക്കാം. ആഹ വെറുതെ ഇരുന്ന അവിടെ ഉച്ചഭക്ഷണൊക്കെ കഴിച്ചോ?
ഇല്ല കഴിച്ചില്ല കുറച്ച കയട്ടേന്ന് വെച്ചു.
ആ ഇന്നെന്താ ചോറിന്റെ സാധാ കറികൾ തന്നെയാണോ? ഇവിടെയും കഴിച്ചില്ല കഴിക്കാൻ സമയമാവുനൊള്ളൂ.
പിന്നെ തീരുന്നവരാതനൈനിക്കറി.
ഓ ആ തീരുന്നിടം വരെ അതാക റിയില്ലേ. ആഹ അത് ശരിയാ.
അവിടെ എന്താ സ്പെഷ്യല്.
അവിടെ ഇവിടെ സ്പെഷ്യൽ ഒന്നും ഇല്ല ഇവിടെ സാദാ മീൻ തന്നെ.
ഇന്നും മീൻ കറിയ.
ആഹ എന്നും ഇവിടെ മീൻ കാണും. നമുക്ക് ഓരോ നമ്മുടെ. ആഹ മീൻകറി മാത്രല്ല മീൻകറി അ വിയല് നാരങ്ങ അച്ചാറ്. അതൊക്കെയുണ്ട്.
ഏ.
പിന്നെ നമ്മുടെ നാട്ടിലായാലും ഓരോടുത്തും ഓരോ ഭക്ഷണത്തിനായാലും വെക്കുന്ന രീതി ആണെങ്കില് എല്ലാം വ്യത്യസ്തആണല്ലോ.
അത് ശരിയാ വ്യത്യാസന തന്നെയ ആായിരിക്കും.
അതാ ഇപ്പൊ മീൻ കറി ഇവിടെ ഞങ്ങള് തേങ്ങ അര ച് വെക്കും അല്ലാതെ മൊളക് മൊളക് ഇട്ട് വെക്കുല്ലോ.
ആ ഞങ്ങള് മുളകിട്ട് മാത്രമേ വെക്കുള്ളൂ.
ആ ഇപ്പൊ നമ്മള് നമ്മുടെ ഇപ്പൊ ഓരോ നാട്ടിൽ ചെല്ലുമ്പോഴും പല രീതിയിലായിരിക്കും വെക്കുന്നത്.
ഉം അവിടെ എങ്ങനെ തേങ്ങ വറുത്തിട്ടാണോ വെക്ക അതൊ പച്ച അരച്ചു വെക്ക.
ഏ തേങ്ങ വറത്ത് വെക്കുന്നത് ചില മീനുകളേ ഉള്ളൂ ഇവിടെ തോനിം പച്ചക്കരച്ചാ വെക്ന്നത്.
പച്ചയ്ക്ക് വെറും തേങ്ങ മാത്രം അരച് വെക്കോ?
തേങ്ങയും മുളക്പൊടിയും ഒക്കെ ഇട്ടിട്ട് അരപ്പ് തയ്യാറാക്കി അതിനകത്ത് ഇട്ടിട്ട്
ഏ.
അവിടെ ഇല്ല ഞാൻ അങ്ങനെ ചെയ്യല്ല പക്ഷെ എങ്ങനാ ചെയ്യൊന്നൊ ക്കെള്ള കാര്യങ്ങള റിയാം ഇപ്പൊ നമ്മുടെ ഇ കേരളത്തിൽന്നെ ന്തായാലും ഭാഷ അതുപോലെ തന്നെ ഭക്ഷണ രീതികള് അതൊക്കെ ഓരോ എടുത്ത്ു ചെ ല്ലമ്പോഴും പലതല്ലേ?
അത പറഞ്ഞത് ശരിയാണ്.
ആ് ഇപ്പൊ സംസാരിക്കുന്ന കാര്യ നമ്മള് സംസാരിക്കുന്ന ഇപ്പ സ്ലാങ്ങുകളായ തമ്മിലും വ്യത്യാസമുണ്ട്.
ഉം ഇവിടെ പറയുന്ന ക്കില്ല അപ്പർത് വേറെ രാജ്യത്ത് പറയാഹ്.
ആ ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ അത നമ്മുടെ സംസ്ഥാനത്തെ ഓരോ ജില്ലകളിലും. ഓരോ സ്ഥലങ്ങൾ ഒരു ജില്ലയിൽ തന്നെ പല സ്ഥലങ്ങളിൽ പല രീതിയിലായിരിക്കും സംസാരിക്കുന്നെ.
ഉം അത് ശരിയാ.
ആ ഇപ്പം നമ്മളിപ്പ അറിയാത്തരിടുത്ത്ന്നാ അവര് പറയുന്നത് നമ്മക്ക് മനസ്സിലാവെങ്കിലും ചെല വാക്കുകളെ കവരെ ന്താ പറഞ്ഞെ നമുക്ക് ചിലപ്പ പെെട്ട ന്ന് മനസിലാവും.
ആ അവരെ കുളി ന്താണ് ചായ കുടിച്ചോ അങ്ങക്ക് വേറെന്തൊക്കെയോ രൂബതില പറയാവര്.
ആ അതുപോലെ തന്നെ ഇപ്പൊ ഓരോന്നിനും ഓരോ വാക്കിനും നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങൾ ഉണ്ടല്ലോ ഇപ്പൊ. ഇപ്പൊ പപ്പായ ഉണ്ടല്ലോ?
കപ്പളങ്ങ.
നിങ്ങ അത് തന്നെ ഞങ്ങതിനെ കപ്പയ്ക്കാന്നാ പറയുന്നെ
ഞങ്ങ കപ്പളങ്ങാന്ന് പറയാ
കറ്മൂസ അങ്ങനെ പറ
അത് ഞാനും കേട്ടിട്ടുണ്ട് അങ്ങനെ പറ
ആ അതാ ചിലര് പപ്പായന്ന് തന്നെ പറയുന്നരുണ്ട്
പക്ഷെ ചിലവർ വേറെന്തൊക്കെയോ പേരൊക്കെയോ പറയാ
ആ ഓമയ്ക്ക
പപ്പായക്ക് ഓമയ്ക്കാന്ന് പറയുവോ
ആ ഓമക്കാന്നും പറയും
ഏ അതെനിക്കല്ല ഞാ ആദ്യമായിട്ട ഈ പേര് കേക്കുന്നത് അല്ലാണ്ട് പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്
ആ അതാ അ അ അതിന് തന്നെ പല ഒരു സംഭവത്തിന് തന്നെ പല പേരാ അതുപോലെ തന്നെ തണിമത്തൻ നിങ്ങള് വത്തയ്ക്കാൻ ന്നാനോ പറയാ ആ ഞങ്ങളതിനെ തണ്ണിമത്തൻ ന്നാ പറയുന്നേ
ഏ
ങ്ങനെ ഓരോ എടുത്ത് ചെല്ലുമ്പോഴും നമ്മുടെ ഓരോ ഭാഷ അതുപോലെ തന്നെ സ്ലാങ്ങിലും വ്യത്യാസമുണ്ടാവും നമ്മുടെ ഓരോ ജില്ല ഓരോ ജില്ലയിലും ചെല്ലുമ്പം ഉണ്ടല്ലോ ചിലവർക്ക് നീട്ടുണ്ട് സംസാരിക്കുമ്പോം അങ്ങനെ പലതും പല രീതിയാ
പറയ്ന്ന എന്താ പോലും നമുക്ക് അറില്ലേ ചെപ്പം നമ്മള് എന്ത് ചോദിക്കുന്നു അവര് പറയുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും
അതുപോലെ അങ് അങ്ങോട്ട് വടക്കൻ ജില്ല തെക്കൻ ജില്ല അങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് നമ്മ സം സംസാരിക്കുന്ന ഭാഷയില് വ്യത്യാസമുണ്ട്
ആ ആണ് ആണ് അപ്പൊ തൃശ്ശൂർ ഭാഷയായാലും ഒരു വ്യത്യസ്തമാണ് ആ ആ ആണ് ആണ് അപ്പൊ ഓരോ ഓരോന്നിനും ഓരോ വൈവിധ്യ ഉണ്ട് ഓരോ അതിനും ഓരോ ജില്ലയിലും ഓരോ ഭാഷക്കും അതുപോലെ തന്നെ ഇപ്പ വെക്കുന്ന കറികളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പ പലഹാര ഞങ്ങൾ ഉണ്ടാക്കുന്ന ആയാലും
നമ്മുടെ രാവിലെ ഉണ്ടാക്കുന്ന പലഹാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ചിലപ്പോ അങ്ങോട്ടുള്ളവരൊക്കെ ഉണ്ടാക്കുന്നെ
ഇയാൾ എന്താ അവിടെ ഇണ്ടാക്കി
ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ രാവിലെ ഒന്നും ഇല്ലായിരുന്ന്
അപ്പൊ എന്ത് കഴിച്ച്
അപ്പൊ രാവിലെ ചോറ് തന്നെ കഴിച്ചേ
ഏ
ചെലപ്പം അങ്ങനെ കാപ്പിയൊന്നും ഇല്ലെങ്കി ചോറ് തന്നെ കഴിക്കും ചിലവർക്ക്‌ എന്ന് വെച്ചാൽ മീൻകറി ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തവരുണ്ട്
ആ മീക്കറി പോട്ടെ ചിക്കൻ ഇല്ലാത്ത തന്നെ ജീവിക്കാത്ത ഇഷ്ടം പോലെ ആൾക്കാർ ഇണ്ട്
ആഹ് അതാ അതാ എന്നാലും ഇപ്പൊ ഈ ഭക്ഷ്രി കാണ്ടിഈ മീൻകറിയൊക്കെ ഏറ്റവും കൂടുതൽ തിന്നുന്നത് എന്ന് വെച്ചാ ഈ കടലിനോട് ചേർന്ന് ജീവിക്കുന്നു ഉണ്ടല്ലോ
ഉം അവർക്കാണ് മീനോട്‌ അത് കൂടുതൽ വരിക
പക്ഷെ തൊഴിലാളികളുടെ ഒക്കെ വീട്ടിൽന്ന് വച്ചാ എന്തായാലും മീൻ കാണാതിരിക്കത്തില്ലല്ലോ
ഉം ഉം എന്നും മീൻ ഇണ്ടാവും എല്ലാ ദിവസം അവര് വങ്ങി വാങ്ങി ശീലിച്ച്ണ്ട് അവർക്ക് കഴിക്കാതിരി
ആ അതാ അതുപോലെ തന്നെ റീൽസിലൊക്കെ ആയാലും ഇപ്പോ ഓരോ ഓരോ പേരിങ്ങനെ ചാനല് തുടങ്ങിയിട്ട് അതിനകത്തൊക്കെ അവരിങ്ങ മീൻ പിടിക്കാൻ പോകുന്നതിന്റെ വീഡിയോക്കെ ഇടുവല്ലോ
ഉം യൂട്യൂബ് ചാനൽ തൊടങ്ങീട്ടല്ലേ
ആ ആയിടും അന്നേരം അതിനകത്തുന്നൊക്കെ അവര് അവിടെ ബോട്ടിലന്നെ മീൻ കറി വെച്ചിട്ട് ചോറിന്റെ കൂടെ മീൻകറി മാത്രം വച്ചിട്ടായിരിക്കും ചിലപ്പോ ചോറിന്റെ കൂടെ കഴിക്കുന്നത് മീൻ പിടിക്കാൻ പോകു ഓന്ന്
ഉം
ആ അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ഞാൻ കണ്ടിുണ്ട് അവർക്ക്ന്ന് വെച്ചാൽ മീൻ ഇഷ്ടംപോലെ കിട്ടും പക്ഷെ കണ്ട അവർക്ക് നല്ല മീൻ കിട്ടും
അവർക്ക് പിെ ആ സ്പോട്ടിൽ തന്നെ പിടിക്കുന്നലതല്ലെ അപ്പ നല്ലോണ്ണം കിട്ടും
അതാ നമുക്കൊക്കെന്ന് വച്ചാ ഐസ് ഇട്ടിട്ട് മൂന്നാല് ദിവസം കഴിഞ്ഞ മീന് കിട്ടുന്നെ
ആഹ് ചെലപ്പ മീൻ നാലു ദിവസത്തെയാവാ അത് ഇവിടെ കൊണ്ട് വന്ന് കഴിയുമ്പ വേറെ എന്തെങ്കിലും ചെലപ്പപ്പ അതി പുഴുവ അവരെ കാണാം നമുക്ക്
ആഹ് അതാ ചെിലപ്പോ പന്നലായ മീൻമാരെ കിട്ടും സ്മെല്ല് വരും
ഉം നമ്മളൊന്നും അറിയില്ലനമ്മളത് വാങ്ങും നമ്മളുടെ കൈയിലെ പൈസയും പോവും
ആഹ് അതാ അന്ന് വെച്ചാ പക്ഷെ അവർക്കൊക്കെ ഒരു ഗുണം ഉണ്ട് ഈ മീനൊക്കെ നല്ല അങ്ങനെ ഉള്ളത് കിട്ടും പക്ഷെ ഒരു കാര്യംണ്ട് അവർക്ക് പക്ഷേ ഈ കടൽ കയറ്റവും ഒക്കെ ഉണ്ടാകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടും ഉണ്ട്
ഉം അത് പിന്നെ വെള്ളമൊക്കെ വരുമ്പോ അവർക്ക് ഭയങ്കര പ്രശ്നമാവില്ലേ കടലീന്ന് വെള്ളെരെപിന്നെ ഓരോരുത്തർക്ക് വീട് ഇില്ലാണ്ട് അങ്ങന ഓരോരോ പ്രശ്നങ്ങള്
ആതാ അതുപോലെ അവര് എപ്പോഴും പേടിച്ചിരിക്കണം അങ്ങനെ സംഭവിക്കുകവാണെങ്കിൽ കടൽ കയറ്റുമൊക്കെ ഉണ്ടാവുമ്പോഴ പ്രതീക്ഷിക്കാതെല്ലാം കടല് കയറി വെള്ളം കേറി വന്ന എന്തോ
അവര് ചെയ്യതതന്നെ പോല
ആ അതുപോലെ തന്നെ ഉപ്പ് വെള്ളംല്ലേ കടലിലെ വെള്ളംന്ന് വെച്ച ഉപ്പ് വെള്ളമാണ് അപ്പം അവിടെ ചിലപ്പോ കിണറ്റിന്നൊക്കെ കിട്ടുന്ന വെള്ളത്തിനായാലും ആ ഒരു ഉപ്പിന്റെറെ ഇത് കാണും
അ വ
ആ മണലിന്റെ ഒരു പ്രദേശംല്ലേ മണലല്ലേ അവിടൊക്കെ മിക്കപ്പോഴും മണലായി അരിക്കും
ഉം അത് പിന്നെ ഭയങ്കര ഉപ്പിന്റെ
അതാ നമ്മുടെ സാധാ മണ്ണ് പോലാ യിരിക്കത്തില്ലല്ലോ അവിടെ മണലായിരിക്കും
ഉം മണലും പിന്നെ ഉപ്പിന്റെ അതൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അവർക്ക്
ആന് അതാ അപ്പൊ ഉപ്പു രസമുള്ള ഒരു പ്രശ്നം അവർക്ക് അത് വരും അപ്പൊ ആ വെള്ളം ഉപയോഗിക്ക ഉപയോഗിക്കുമ്പോഴും നമ്മുടെ സാധാ ഇത് കിട്ടുന്നതിന്റെ ഇത് കിട്ടത്തില്ല
ഉം ഉം അതിന്റെ എതിണ്ടാവില്ല പക്ഷെ അവർക്ക് വേറെ ഗുണമാണ്ണ്ട് മീൻ നല്ലോണം കിട്ടുനില്ല വൃത്തി ആയിട്ട് ത്തിയുള്ള മീനങ്ങളായിക്കും പിന്നെ നമുക്ക് പറയുന്ന ഓരോ പ്രശ്നങ്ങളൊന്നും അവർക്ക് വരൂല്ലല്ലോ
കാരണം അവർക്ക് നല്ല മീൻ കിട്ടും അതാ നമ്മുക്ക്ന്ന് വച്ചാ പിന്നെ കണം അവിടെന്തന്ന് വെച്ചാൽ ഈ കടലോര കടലോര മേഖലകളിൽ കൂടുതലും വീടുകളൊക്കെന്ന് അക്കി അടുക്കിയിട്ടായിരിക്കും കാണുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ
ഉം
ആ പക്ഷെ അതൊരു പ്രശ്നമാണ് അപ്പം
അവർക്കന്ന് വെച്ചാൽ കുറച്ച് സ്ഥല വല്ലേ ഉള്ളു അങ്ങനെ കാണാറുണ്ട് ഇങ്ങന അടുക്കി അടുക്കി വീടുകളള്ള സ്ഥല ഏരിയകൾ
ആ പക്ഷെ പെട്ടെന്ന് കാറ്റും മഴയും കൂടിയ വന്നിട്ടുണ്ടെങ്കില് പറുകയും വേണ്ടാവതെ ജീവിതം തന്നെ അവിടുന്ന് മാറി മറും ജീവിതം തന്നെ
ആ അതാണ് അത് തന്നെ മാ മാറ്റം വരും പക്ഷ ഒരു കാരണം നമ്മുടെ പ്രളയം വന്ന് സമയത്ത് ഏറ്റവും കൂടുതൽ അഭിനന്ദിച്ച ഒരാൾക്കാരായി മത്സ്യത്തൊഴിലാളികള്
ആഹ് അവരെത്രേ പേരെ ജീവനൊക്കെ രക്ഷിച്ചാൾക്കാരല്ലെ
ആഹ് അതാ അവർക്ക്ന്ന് വെച്ചാ ഈ വെള്ളം കണ്ടിട്ട് പേ ആഹ് പേടി മാറിയവര
ഉം ദിവസംന്ന് കാണ്ന്നില്ല
അതാ അപ്പം അവർക്ക്ന്ന് വെച്ചാ അവർക്ക്ന്ന് വെച്ച കടലമ്മ അമ്മ തന്നെ
ഉം
അപ്പം അവർക്ക്ന്ന് വെച്ചാ പേടില്ല അപ്പൊ അവരല്ലെ കൊറെ ബോട്ടൊക്കെ കൊണ്ട് വന്ന്ട്ട് എത്ര പേരെ രക്ഷിച്ചോണ്ട് പോയി അതൊരു സഹായല്ലെ ചെയ്തത് അവർക്ക് വേണൊങ്കി ചെയ്യാതിരിക്കാ ഇതിന് അവർക്കു വല്ല ആവശ്യൊണ്ടോ ഇവടെ വന്ന് ആൾക്കാരെ രക്ഷിക്കേണ്ട ഇല്ല പഷേ അവരത് നോക്കിയില്ലല്ലൊ
ഓരോ ജീവനും നേഷ്ചേച്ചിയ കൊണ്ടുവന്നത്
ആഹ് അതാ ഇപ്പൊ അവർക്കാ ആഹ് ഒര് പരിശീലനം ഉള്ളത്കൊണ്ട് അവര് അതിനൊക്കെ നല്ല ഇതാ അപ്പൊ അവർക്ക് ആഹ് ഒര് ബുദ്ധിമുട്ട് തോന്നത്തില്ല എല്ലാരെ രക്ഷിക്കാനും സാധിച്ചു
പക്ഷെര് കാരണ്ട് എത്രൊ പേര്ണ്ട് കടലി പോയി പെട്ടു പോവുന്നവര്
അത്ണ്ട് പക്ഷെ അവര് തിരിച്ച് വരൊ അതില്ല പെട്ട് അവ തപ്പിപ്പോയാലും അവരെ കിട്ടൂല്ല
ആഹ് അതാ ഈ മഴയൊക്കെ വരുന്ന സമയത്ത് അതിനകത്ത് പെട്ടു പോകുന്നവരുണ്ട് എത്രോ പേരുണ്ട് നമ്മള് പിന്നെ അവരെ അതിനകത്ത് കുടുങ്ങി പോകല്ലെ ചെയ്യ്ന്നത് അവർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല വല്യ തിരയൊക്കെ വരുമ്പൊ ആർക്കു പൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തീല്ലല്ലൊ
അതില്ല
ള്ള ഭയങ്കര ബുദ്ധിമുട്ട് പഷെ അവർക്കുണ്ടെ അത് നമ്മള് പറയണം
അതെന്നെ പഷെ അവരങ്ങനെ പൊറത്ത്ങ്ങനെ ആരോടും പറയെല്ല പിന്നെ അവർക്ക് അവരെ ഒര് ജീവിച്ചങ്ങ്ട്ട് പോവുന്നു
അതാ ഇപ്പൊ നീന്തലൊക്കെ അറിയാവന്ന് പറഞ്ഞാ പോലും ചെലപ്പൊ ഏഹ് രക്ഷപെട്ട് വരാ പറ്റ്ണൊന്നില്ലല്ലൊ അത്രയ്ക്ക് ശക്തിയുള്ള വെള്ളല്ലെ വര്ന്നത് നമ്മള് സാധാ നീന്തുന്ന പോലെ അല്ലല്ലൊ കടലി നീന്തുക വെച്ചാ വല്യ തെരയൊക്കെ എപ്പഴാ വരുന്നേന്ന് നമുക്ക് പോലും പറയാൻ പറ്റത്തില്ല. അങ്ങനായിരിക്കും സംഭവിക്കുന്നത് അപ്പം അതും അവര് ജീവം പണയം വെച്ച്ട്ടാണ് അവര തൊഴില് ചിയ്യ്ന്നത് അതിലൊരു പ്രശ്നം അങ്ങന ഉണ്ട്
ഉം അത് ശരിയാണ്
അപ്പം അതെന്ന് വെച്ചാ അപ്പം അവരത്രക്ക് സൂക്ഷിക്കണം അവരും എന്ന് വെച്ചാ കഷ്ടപ്പെട്ടിട്ട് ജീവിക്ക്ന്ന ഒര് രീതി തന്നെ ഈ മത്സ്യത്തൊഴിലാളികളായാല് എന്തോരം ബുദ്ധിമുട്ട്കളുണ്ട് അവര് അതിനെയൊക്കെ തരണം ചെയ്തിട്ടാണ് അവര് ഈ അവര്ടെ ജീവിതം മുന്നോട്ട് ട്ട് കൊണ്ടുപോക്ന്നത്
ഹലോ എടാ ഞാൻ ന്നാ എന്നാ പിന്നെ വിളിക്കാട്ടോടാ
ആഹ് ശരി
ഓക്കേടാ